ഹല നമസ്കാരം
എന്തൊക്കെയ എന്ത വിശേഷം
എന്താണ് സുഖായിട്ട് പോകുന്നു
എന്താ പരിപാടി
ന്നുമില്ല അങ്ങന മഴയും കണ്ടിരിക്ക
ഉ മയം കണ്ടിരിക്കുക
ഉം മഴയ ആസ്വദിച്ചിരിക്കുകയാണ്
ആഹ
കരണ്ടില്ലവെള്ളമില്ല അങ്ങെ അപ്പൊ ഇങ്ങെ ഇരിക്ക
ഞൾക്ക് ഒരു പരിപാടി ഉണ്ട് ഇപ്പോൊ വൈകുന്നേരം വീട്ടിലേക്ക് കുറച്ച ആൾക്കാരൊക്കെ വരിയണ്ട് അപ്പോ പൽ വായക്കന്റെറെ റെസിപ്പിന്ന് പറ പറഞ്ഞരോ നിങ്ങള എങ്ങനെ ഉണ്ടാക്കല്
ഓ പാൽ വയ്ക്ക പറ എന്ത പാലും പിന്നെ സാബുനരി ആ ക കൊണ്ടന്നണോ
ഇല്ല എന്തൊക്കെയവാ ണ്ടിയേ
പാല് വേണം സാബു നരി വേണം പഴം വേണം
എത്ര വണ്ടി വരും ഒരു ഏ എട്ട് പത്ത് ആൾക്കാരുണ്ടാവും
ആഹ ഉം പത്താവ
ആ വരുന്നൂര് നമ്മള് വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവ അപ്പൊ പത്ത ആൾക്കാർക്കുള്ള എത്ര വേണ്ടി വരും
ആഹ പാൽ വാഴക്ക നമ്മള് വയറ് നറച്ചു തിന്നണല്ലല്ലോ ചെറിയ ഡിഷ് ഇതായിട്ട് കൊടുക്കാല്ലേ
ഉ അറന്നില്ല പോയിട്ട
ആഹ ഒരു മൂന്ന് പഴം
പൊരിച്ചതൊന്ന് വേണ്ടാന്ന്
ഓ മൂന്ന് പഴം നല്ല കോക്വാളിൽ ഉണ്ടാക്കയാണെങ്കില് ഒരു പേക്ക് പാലും പിന്നെടക്ക് പ സാര പചസാര ഒക്കെ പിന്നെ നമ്മള മധരത്തിന് ആവശ്യമുള്ളനുസരി ഭക്ഷണം കിട്ടാന
ആഹ ആഹ
അത് പാല് പിന്നെ പ പഴം നമ്മൾ ആവിൽ വേവിച്ചെടുക്കാം
ആ വീല് വേവിക്കെ
ആഹ ആഹ് ആവിൽ വേവിക്ക നമ്മള് പു ട്ടൊക്കെ വേവിക്കണില്ല അങ്ങനെ പുട്ട് കു റ്റി എടുക്കുക അല്ലെങ്കിൽ നമ്മളൊ ഒരു ഓട്ടള്ള പാത്രത്തില്
ആഹ പു പുഴുങ്ങണ്ടാ
ഏ വെള്ളത്തില് പു യിങ്ങണന്നില്ല
ആഹ
എട്ടസാമ്മളി
െ ചെറുതായിട്ട് കഷ്ണ ങ്ങളാക്കി ആണ്ടല്ല വലിയത ആാക്കിയാണ്ട തന്നെ
ചെറുതായി എ രിയണം
ആഹ
ഒരു പഴം ഞമ്മള് വല്യ പഴം നാല് പീസ് നാല് ഇതാക്കൂലെ സൈഡ ആാക്കിയാണ്ട് ഇങ്ങനെ നമ്മള നറുക്കി എരിുന്ന മാതിരി അങ്ങനെ നാാല ഇതാക്കണ്ട എരിഞ്ഞിട്ട് അത് അവൽ വേവിക്ക പിന്നെ സാബുവിനരി നമ്മള് വേറെ വേവിച്ചെക്കണം
ആ വെള്ളത്തിടണോ സാബനരി
വെള്ളത്തി അടു മണ്ട കുക്കറൽിട്ടാണ്ട് അത്ര വേൊന്നില്ല അടുപ്പത്തെ ഗ്യാസ് നോക്കയാണെങ്കിൽച്ചക്കക്ക് വെച്ചാലും മതി കുറച്ച് വെള്ളംഴ അങ്ങനെക്കാ അല്ലെങ്കിൽ നമ്മ കു ടാണെങ്കിലും ഒരു വിസ്
അടിവടുക്കൂല്
ആഹ് കൊറച്ച വെള്ളം ഒഴിച്ചാണ്ട് വെക്കണം മറ്റേ ദസൽ വന്ന വേഗം ഓഫാക്കിക്കാണ്ട്
ഉം ശരി
പിന്നെ മ്മള് പാല് വേറെ തളപ്പിച്ചാണ്ട് ഒക്കെ കൂടെ മിക്സ് ആക്കിയാണ്ട് പാലും അ പഴും സാബൂനരി ഒക്കെ പയത്തില് ആ പാലില് മിക്സ് യ്താണ്ട്
ഞാ ഞാന് ക്ക ണ്ടാക്കിയപ്പോ അത് പാല് പിരിഞ്ഞു അഹ് ന്താ അങ്ങനെ വന്നേ അതാപ്പ ഞാൻ ങ്ങളോട് ചോദിക്കാ ചാരിച്ച
അയ്ല് വേവിക്കേണ്ട ലാസ്റ്റ് പയൊക്കെ ഒക്കെ തിളപ്പിച്ചിട്ട് ഒക്കെണ്ട് മിക്സ് യ്താതി പിന്നെ മ്മള് ഇളക്കരുത്
പഴട്ട് പാലും കൂടി വെക്കുമ്പളാണ് പിരിയ്ണത്
ആ
പഴട്ടാണ്ട് തളപ്പിക്കല്ല്ലേ
ആ ആ
ങ്ങന ചെയ്യർത്
ക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഇട്ടാ മതിയോ പയം
ആ ലാസ്റ്റ് നമ്മള് മിക്സ് ചെയ് പഴം വേറെ വേവിച്ചില്ലേ പാൽ സാബൂനരി ങേട്ട് വേറെ വേവിച്ച് പിന്നെ പാലും തളപ്പിച്ചിലെ
ആ അപ്പ വള്ളേറൂലേ സാബൂനരി വേ സാബൂനരി വേവിക്കുമ്പ തന്നെ പാലില് വേവിച്ച
അപ്പളാണ് ആ തരി വര്ന്നത്
ആ പാല് പിരിണലെ
ആ ഉ വേറെ വേവിച്ചാണ്ട് അയ്ലോക്കെ മിക്സ്യ്താ മതി അഹ് പിന്നെട് സെറ്റാ വും ചൂട്ണ്ടാവുമ്പ മ്മള് ലൂസായ്ക്കും പിന്നെ ചൂടാറുമ്പോ അത് ടൈറ്റായിക്കും പിന്നെ അണ്ടി പരിപ്പും മുന്തിരി ഒക്കെട്ട് ത്തുബിച്ട്ടാ മതി
അ ഏ ഏലക്കായി ടണോ
ഏലക്കായി ഇടണന്നില്ല പഞ്ചസാരയില് ഏലക്കായി പൊട്ച്ടണെങ്കി ഇടാ അല്ലെങ്കിൽ ഒന്നുല്ല ചെലോര്ക്ക് ഇഷ്ടാണ് ഏഹ് ഏലക്കായിന്റെ ചൊയ ചേലോര്ക്ക് ഇഷ്ടാണ്. ചേലോൽക്ക് അത് പറ്റൂല്ല. അപ്പ മ്മക്ക് ഇഷ്ടണ്ടെങ്കി ചേർക്കാ അതൊക്കെ ഒപ്ഷനലാണ് ഇത്തിരി ഉപ്പ്ടണട്ടോ പറയാൻ മറന്ന് പോയി.
അ ആഹ് ആ മധ് രം ബാലൻസ്യ്യാൻ അല്ലേ.
ആഹ് ആഹ് പിന്നെ നമ്മള് എന്ത്ണ്ടാ ക്കാണെങ്കിലും വാണല്ലോ ഒര് നുള്ള് ഉപ്പ് ഏത് സാധനം ഇണ്ടാക്കാണെങ്കിലും മത് രായാലും വാണെല്ലോ
ആഹ് ആഹ്
എങ്ങനെ വേറെ ന്തക്യാ ഇണ്ടാക്ക്ന്നെ
വേറെ അതോ പൂവാട ണ്ടാക്കാ ചാര്ച്ച് പൂവാടണ്ടല്ലോ.
ആഹ് ആഹ്
അത് നോക്കട്ടെ അപ്പൊ അതും നോക്കാന്ന് വിചാർച്.
ആഹ് ആഹ് എലട ഇങ്ങെളെങ്ങെനെ വായലയിലോ എന്ത്ലാ ഇണ്ടാക്കല്
ഏഹ്
വാഴയിലയിലോ പിന്നെ പൊടണ്ണിന്റെ എലെ ഏതിലാ ഇണ്ടാക്കല്
കൊടുവണ്ണിന്റെ എലെൽ
ആഹ് ആഹ് ആവിൽ വേവിച്ചെടുക്കല
ആഹ് ആഹ് പൊടുവണ്ണിന്റെ എല നല്ലോ കെയ്കി വൃത്തിയാക്കി തോത്തിയാണ്ട് അയില് നമ്മള് പത്തിരി എന്താ പരത്തിയാണ്ട് അയിൽ വെക്കും ആട്ട് തെ ങ്ങയും അവിലും ശർക്കരയും കൂട്ടി കൊയിച്ചത് നടുല് വെച്ചാണ്ട് മടക്കിയാണ്ട് അങ്ങനെ ആവി കെറ്റി വേവിക്ക
ആഹ് ആഹ്
ചെലോലത് പൊരിക്കുന്നത്ണ്ട് എനിക്ക് പൊരിക്കണെ ഇവൽക് അയ്ൻ പൊരിച്ചത് വേണ്ട ഒക്കെ പൊരി വേണ്ടാത്ത ആൾക്കാര അപ്പൊ അങ്ങനെ ഇണ്ടാക്കാച്ച
ഉമ് ഉമ്
അത്യേ അടീച്ചി ഇണ്ടാക്കൽ അറിയോ
അലീസ ഗോതമ്പ് വേവിച്ചണ്ടല്ലേ
ആഹ് അഹ് എങ്ങനെ ഞമ്മള് സാധാ ഗോതമ്പോണ്ട് ഇണ്ടാക്കാന്
സാധാ ഗോതമ്പ് നമ്മള് വീട്ടില നമ്മള് കുത്തിയത് വാങ്ങാൻ കിട്ടുവല്ലോ സൂപ്പർ മാർക്കറ്റ്ന്ന് ഇതിനൊക്കെ
എന്താ അയിനെന്തെയ് പേര് ഇണ്ടോ പറിയാന്?
അത് അങ്ങനെ പർഞ്ഞ് വാങ്ങിയാ മതി ഞമ്മെൾ കുത്തി വെച്ച ഗോതമ്പ്ന്ന് പർണാ മതി ക്ക് ഡയ്റെക്റ്റ് ആയിട്ട് ഞമ്മെക്ക് കുത്താൻ ഇള്ള സൗകര്യങ്ങളൊന്നു ഇല്ല അങ്ങനെ ഇണ്ടാക്കാന് പർണാൽ അയ് കിട്ടും അത് വാങ്ങിയാണ്ട് ഞമ്മെക്ക് അങ്ങനെ ഇണ്ടാക്കിയാ മതി വേവിച്ചാ കുക്കെർലൊക്കെ ഇട്ട് വേവിക്ക കുക്കെർലിട്ട് വേവിച്ചാല് വേഗം ആവും
എത്രെ എത്ര വിസ്ൽ വാണം?
ഒര് മൂന്ന് വിസിലൊക്കെ വെന്നിട്ട് നമ്മെൾ സിമ്മിൽ ഇട്ടെച്ചാ മതി പിന്നെ കുക്കെർലൊ ക്കെ അമ്മെൾ വേവിക്കുമ്പം തളെച്ച് ചിന്താതെക്കാന് ഞമ്മെൾ വളളും ഇതൊക്കെ വെക്കലെ
എത്ര വെള്ളം പാരെന്റി വെരും
നമ്മെക്ക് ഇപ്പം ഒര് കപ്പാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കെണം
ആഹ് അമ്മെള് ചോറൊക്കെ വെക്ക്ണ മാതിരി ഇള്ള വെള്ളം തെന്നെ മതിയോ? അയിന് ഇള്ള വേവ് ഇണ്ടാവൊള്ളു അത്
അല്ല വേവ് കുറച്ചുണ്ടാവും നമ്മള് സിമ്മിലാക്കിട്ട് കുറച്ച് കൂടെ കുറച്ച് നേരം വേവിച്ചാൽ മതി മൂ വീസിലൊക്കെ വന്നിട്ട് നമ്മള് സിമ്മിലാക്കിട ഒരു പത്ത് മിനിറ്റ് അപ്പൊക്കെ നാവുകയോ നമ്മള അല്ല ഒരു സ്പൂൺ ഇട്ട് വെച്ചാൽ മതി നമ്മള് കുക്കറിൽ
ആ എന്തിനതിനാ
തിളച്ചി ഇണ്ടാതക്കാന് നമ്മുക്ക് ഏത് സാധനം ഉണ്ടാക്കിയാലും തിളച്ചു ചെന്തുല
ആഹ ആ വിസിലിനുള്ളിലൂടെ തിളച്ചു വരുന്നേനല്ലേ
ആ ആഹ് നള് സാധനങ്ങളൊക്കെ വെക്കൂല്ലേ അപ്പൊ ഒരു പിന്നെ കുക്കറില് നിങ്ങളൊരു അരി വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു മൂടി അയില ഇട്ടക്ക അല്ല സ്പൂണ്
ആഹ ആഹ
ഉം ഉം ഊണ ഇരത്താല് വെള്ളം താളിച്ച് അല്ലേ തിളച്ച് ചിന്തുല നിങ്ങ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി തീരെ തിളച്ച ചെന്തുല
ആഹ് നമ്മള് കഞ്ഞിയൊക്കെ കുക്കറിൽ വെച്ചാ എല്ലാം തളച്ചൊന്നായിട്ട് ചിണ്ടല്ലോ ഒന്ന ആകെ വൃത്തികേടാവും ഗ്യാസിന്റെ അടുപ്പ ഉ കുക്കർ വെക്ക കേട്ടെ വൃത്തികേടാവും പിന്നെ വെക്കാ നന്ന ഇണ്ടാക്കണല്ലോ എത്ര നേരം സിമ്മിലിട്ടാക്കണ അതേ എത്ര നേരം സിമ്മിലിട്ട് വെക്കണം
പത്ത് മിനിറ്റ് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ്‌ ആക്കിട്ടാ മതി അതന്നെ നല്ലോണം വ് ആഹ് ആഹ് സിമ്മിലാക്കി അല്ല ഉഷാറാവും ഞാനിപ്പടുത്തൊരു ദിവസം ഉണ്ടാക്കീത പിന്നെ തേങ്ങ പാല് ഒഴിക്കണം തേങ്ങ പോൽ ഒഴിക്കണമ്
ആഹ് തേങ്ങ പാല് എത്ര എത്ര തേങ്ങ പാല് എത്ര തേങ്ങന്റെ വേണം
തേ അത്രൊന്നും വേണ്ട ഒരു തേങ്ങന്റെ അല്ല ഒരു മുറി തേങ്ങന്റെ മതി സോന ഒരു കപ്പ്ക്കൊക്കെയാണ് ഒരു മുറി തേങ്ങാപാല് മതി
ഒന്നാം പാലാക്കി ഒഴിച്ചലാ
ആഹ് അത് കട്ടീല് അങ്ങനെ വയ്ക്കലോ ഒറ്റ പാലെ എടുക്കലോള്ളു
ആഹ് ഉമ് കട്ടയിലാക്കിയാ പാലല്ലേ
ആഹ് ആഹ്
മ് പിന്നെ
പിന്നെ ഉള്ളി തക്കാളിയൊക്കെ അല്ല ഉള്ളി അരിഞ്ഞാണ്ട് മുപ്പിക്ക വല്യഉള്ളി നെയ്യിലില്ല ഡാൽഡയിൽ
വലിയ ഉള്ളിയോ
ആഹ് വല്യയുള്ളി ഞാൻ ഒരു ഡാൽഡയില് ഇട്ട് മൂപിച്ചെടുക്കും
ആഹ്
പിന്നെ ഏലക്കായ് പൊടിച്ചിടാണെങ്കിൽ ഇടാം ഏലകായ്ന്റെ ചുവ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇല്ലില്ല അത് വേണ്ടാനു
ആഹ്
കൊറച്ചു മാധിരം വേണ്ടവർക് അതിന്റെ മേലെ ഇട്ടു കൊടുത്താ മതി നമ്മെൾ കൊട്ക്കുമ്പോ പഞ്ചസാര ഇപ്പ കല്യാണ വീട്ട്ലൊക്കെ ഇണ്ടാകെൽ ഇണ്ടെല്ലോ നമ്മെളെ ഈ ഭാഗത്ത്ക്ക് ഒന്നും അങ്ങെനെ ഇല്ലാന്നൊള്ളു
ആഹ് വയനാട് ഭാഗം ഞങ്ങെൾ ഒര്ക്കെ കല്യാണത്തിന് പോയപ്പം അയുടെ അങ്ങനെ കിട്ടിയിരുന്നു.
ആഹ് ആഹ് കല്യാണ വീട്ടിൽ ഇണ്ട് അലീസ ഇണ്ടല്ലോ ഞങ്ങെക്കും അങ്ങെനെന്നെ ഞങ്ങെളും അങ്ങെനെന്നെ ആഹ് ആഹ് അങ്ങനെ കഴിക്കാ ഉം ഉം
ഉം ഇന്നാ ശെരി ഒന്ന് ഇണ്ടാക്കി നോക്കെണം